ഹലോ കേൾക്കുന്നില്ലേ ഓ എന്തുണ്ട് വിശേ സുഖായിട്ട് പോണോ?
ഉം എന്താസുഖായിട്ട് പോണ്ട് എന്തെ ഫുഡൊക്കെ ആയോ രാവില ഇവിടെയല്ലാം ശരിക്ക് ഓളെ ഞാൻ മദ്രസയും സ്കൂളും കൂടി സ്കൂളിലാണ് ചേർത്തിയത് നല്ലത് അപ്പം വെക്കേഷൻ ആവുമ്പോ വെറുതെ വീട്ടിൽ എത്തി അപ്പ വീട്ടിൻ്റ തൊട്ട് മദ്രസ് ഉണ്ട്
ആഹ്
ഇതുവരെ അങ്ങോട്ട് പോയിക്കോട്ടെ വിച്ചാരിച്ച്
ആഹ് ആഹ് ചായ കുടി ചായ ഉണ്ടാക്കൽ കഴിഞ്ഞ?
ഞങ്ങള് ഞാൻ ചായ കുടിക്കൂല
ആഹ്
എനിക്ക് ചായ ഇഷ്ടല്ല ഞാൻ ചെറുപ്പം തൊട്ടേ കുടിക്കൂല
ആ കടി തിന്നുല്ലേ?
വലിയ താല്പര്യില്ല അല്ല പഴം അങ്ങ പഴം പഴവും പുഴുങ്ങും പുട്ടും പുഴുങ്ങും അങ്ങനെ കഴിക്കും
സ അതൊരു സുഖമാണല്ലോ ഉണ്ടാക്ക
ആഹ് ആഹ് ഉണ്ടാക്കണ്ട പിന്നെ ഹസ്ബൻഡ് നാട്ടിലില ആ പിന്നെ ചെറിയ മോന രണ്ട് വയസ്സുള്ള നാട്ടിലില്ല ഉച്ചക്കുള്ള ഫുഡ് വരെ ഏകദേശം സെറ്റ് ആയി ബീഫ് ിച്ച പിന്നെ പയർ ഉപ്പേരിവെച്ച് ചോറ് റൈസ് കുക്കറിലാക്കി ഏകദേശം മോരുങ്ങി അടിച്ച് വാരൽ കിച്ചൻ കൂടിയേ ഉള്ളൂ ഇന്ന്പ്പോ മോളെ സ്കൂളില് ബുക്ക് ബുക്കും ക്കും യൂണിഫോമ ഒക്കെ പിന്നെ ഇന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യയാണ് അപ്പൊ ഇല്ല അങ്ങോട്ട്‌ പോണം പത്തര ആകുമ്പഴേക് അവിടെ എത്തണം അപ്പം മോന് ചെറിയ മോനാണ്. മോന് എണീറ്റാ പിന്നെ ഒന്നും നടക്കൂല
ആ ആ
മോള് പോകുമ്പഴ്‌ത്തേനും ഏകദേശം സെറ്റായി കഴിഞ്ഞാല് ഓള് വ സെറ്റായി കഴിഞ്ഞാല് ഞാൻ കഴിച്ചിലായി ഓല് എനീക്കുമ്പഴേക്കും അല്ലെങ്കിൽ പിന്നെ ഒന്ന് കുളി ക്കണെങ്കി രണ്ട് മണിയ ഓന ഒറ ല്ലാണ്ട് നട
ഹയെ ഹെ എത്രായി?
രണ്ട്
ഹെ
രണ്ട് അടുത്ത് ഈ മാസം ആ ആവും ആയിക്കില്ല ആ ഒറ്റക്ക് സ്കൂൾക്ക് ഒറ്റക്ക്
ഏ അവിടെ അടുത്താണാ ഏ എന്നിട്ട് ഉച്ചേ
ലഞ്ച്നെന്താ ബീഫ്ണ്ട് പിന്നെ അത് പോലെ പയറുപ്പേരിണ്ട് പ്പൊ കുബ്ലങ്ങേണ് മോര് കറി വെക്കണോ വേണ്ടേ ഒറ്റക്കല്ലേ വെറുതെ
ആഹ് ഇന്നെട്ട് ഒറ്റക്ക് നിക്കോ നിങ്ങള് ആഹ് പിന്നെ പേടിക്കാനൊന്നൂല്ലല്ലോ ഇടിം മയിം
ആഹ് അപ്പം ഇതിന്റെള്ളു കൊന്നും അറീല്ല ഞാൻ ന്നലെ ഭയ്ങ്കര മഴിം ഇടിയൊക്കെണ്ടായ്ക്ക്ണു ഞാൻ ഒന്നും ല്ല ഇന്നലെ കെത്യട്ട് ഞാൻ മോനെ ഒർക്കിയപ്പം ഞാൻ ഓക്കെ ഒരു ഫേനാ ഓണാക്കി കഴിഞ്ഞാൽ റൂമിന്റെ ഉള്ളിൽ ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പുറമേള്ള ഒരു ലോകം ഇപ്പോല്ല ഉള്ള്ക്ക് ട്ടോ പിന്നെ എന്തൊക്കെ രാവിലക്ക് എന്താ ഇല്ലല്ല ജസ്റ്റ് ഇങ്ങനെ മൂടി നിക്ക് ണണ്ട്
ഇപ്പം നല്ല വെയിൽ വരലൊട്
ആഹ് നല്ല ഞാൻ പേടിച്ചിന്നിട്ടാ ഞാൻ തേങ്ങ വെട്ടി ട്ടീന്ന് അപ്പൊ തുടങ്ങി മഴയാണ് ഞൻ ഓ ഇന്നലെ കൊ ഇപ്പൊ ഇന്നലെ വെല്ലിമ്മ വന്ന് കണ്ട് തറവാട്ട്ന്ന് കൊണ്ടോയി
ആട്ടാനോ ആഏ അതോട്
രണ്ടും വീടെത്തും കൂടി തറവാട്ടത്തും കൂടി ഇവിടങ്ങകളിൽ കിട്ടിയാരുന്നു രണ്ട്കൂട്ടാർക്കും പിന്നെ ഞാന് ഇത് പേടിച്ചിന്നു പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും
പിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല ഈ മഴ ഇഞ്ഞി അങ്ങനെ തുടങ്ങലേക്കാരായി നമ്മക്ക് അ
സത്യത ഒന്നിനും പറ്റില്ല, പിന്നെ അവടെ ഓക്കെആയി. ഇന്നലെ പിന്നെ അവര് വന്ന് കൊണ്ടുപോയി. പോയിട്ട് അവിടെ ഒരു സമാധാനയത്. മറ്റേത് നമുക്കൊരു ഉച്ചക്ക് ന്നാലും ഒക്കെ പേടിയ, പുറത് ഇട്ട് കിഞ്ഞാല് വല്ല മഴയും ചാറുആവും മഴ പെയ്യോ? ടെൻഷൻ അടിച്ചിട്ട് ഉച്ചക്ക് ഒന്ന് കിടക്കാനും കൂടി പ റ്റിട്ടില്ല ഇന്നലെ പിന്നെ ഓലൊരു ഉച്ചാണെന്റെ മുന്നേ വന്നു. മാണ്ടേ കൊണ്ടോയി ഇടെണ്ടാ രാവിലക്കെന്താ സ് പെഷന്ലെന്നാ
രാവിലെ ദോശ
ഉം നീർദോശായികാരം
ആഹ നീർദോശ അതല്ലേ നമ്മുക്ക് എളുപ്പം. അരക്കാ പരാ അരക്കാ പരാ ചട്ടീന്ന് കിട്ടിയില്ലെങ്കി പിന്നെ അതോണ്ട് കുടുങ്ങും ചെയ്യും.
എത്ര നല്ല പൊടി മേടിച്ചെന്നാലും, എത്ര അരി വേടിച്ചെന്നാലും നേരം വെള്ക്ക, ചീ
ആ പത്തിരി വരത്തരക്ക് എത്ര പണിയുണ്ട്, അത് കൊയ്ക്കണോ, അത് പരതാൻ പുതി ഇത്ര സമയം പോണ
ഓൾക്കൊക്കാങ്ങനെ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഇങ്ങനെ മുന്നേക്ക് കൊണ്ട കൊടുക്കണം എന്നെ
പ്പന്നെ പോയിട്ടോ, പിന്നെ അയിനൊടന്നേ കുടുങ്ങും.
തീ ഒന്ന് കൂടിപ്പോയ
ആഹ് ആഹ് ആഹ് പിന്നെ അതേമാതിരി അരി ചില അരി ണ്ടാവും കിട്ടാത്ത, ആഹ് അങ്ങനൊക്കെ ആയ പോയി.
ആ ഒട്ടന്ന് അരിയായിട്ട് പത്തിരി ചുട്ടാലും അതന്നെ അവസ്ഥ. ഒരു ഞാന് കഴിഞ്ഞ പ്രാവശ്യം ഞാന് ശ്രദ്ധിച്ചിട്ടില്ല, ഞങ്ങള് അധികം പോയി ചിലപ്പോ ഹസ്ബൻഡന്റെ അടുത്ത് പോവാൻന്റ് ഇടുക്കട അങ്ങനെ പോകും. പിന്നെ അപ്പൊ അപ്പ ഞങ്ങ ഏകശ പത്ത് പത്ത് പതിനാറീസായി
അപ്പൊ മക്കള ക്ലാസ്സിന്റെ കാര്യൊക്കെ
വിസ ഉണ്ട് ഫാമിലി വിസ ഉണ്ട്. അപ്പൊ പോ പോകാതിരിക്കാൻ പറ്റൂല പുതുക്കാൻ വേണ്ടിട്ട് അങ്ങനെ പോണം അപ്പൊ ക്ല ആ അപ്പ മോൾക്ക് അപ്പ പോണ സമയത്ത് ടീച്ചേഴ്സ് ക്ലാസ് പറഞ്ഞരും. ഉം. ആഹ് പിന്നെ സ്കൂളിന്ന്. ഞങ്ങള് രണ്ട് മാസം പ്പൊ മൂന്നു മാസം. ഇപ്പൊ പോയിട്ട് മൂന്നര മാസം നിന്ന്
അതല്ല അവിടെങ്ങള് റൂമ്ട്ക്കല സബ്
ആഹ് ഞങ്ങള് ചെല്ലുമ്പോ സപ്രൈറ്റ് റൂമ്ടുക്കും ഉം. പിന്നേ അപ്പൊ അങ്ങനെ അപ്പൊ ഞാനിതേപോലെ കൊണ്ടോയി പൊടി ഇങ്ങ്ട്ട് അങ്ങട്ട് പെട്ട്ട്ടേയ് പത്തിരി ഇണ്ടാക്കി എത്തര കൊയച്ചാലും ഇത്ങ്ങ്ട്ട് ഒട്ടി ഒട്ടി ഒ ട്ടി ഇങ്ങ്ട്ട്താവും. ഞാ പറഞ് കഷ് ഏറ്റി കൊണ്ടേയി ഇന്നിട്ട് പിന്നെ അവിടുന്ന് അവിടുന്ന് പൊടി വാങ്ങിക്ക ചെയ് പിന്നെ പാക്കറ്റ് പൊടീയാണ് നുറുക്കനാണസാധനയൊക്കെയുണ്ട് കഷ്ടപ്പാടാണത്
കാസവാട് തന്നെ പിന്നെ
പിന്നെ ഉച്ചക്ക്ള്ളോം തീരുമാ
ഇല്ലാ അതൊക് ഇനി ഒരു പത്ത് മണിയാഉ
ആഹ് ഞാനും അങ്ങനെ ഇൻക് ഇനി ഒറങ്ങളലൊ സ്വപ്
എഹ് ആ ഞാൻ നിയൊരു പ ത്ത് മണിയാവുമ്പോ നീ
ആഹ്
മക്കളൊക്കെ മദ്റസ് പോയി. മോള് പ്പൊ വരും മോള് വന്ന പിന്നെ ഞാന് ഒർ പ്പൊ ഒറങ്ങും ആഹ് ഓള് പിന്നെ ഫോൺ കണ്ടുത്ത്ർക്കും പിന്നെ അൽപൊറങ്ങു ആ ഓള് പിന്നെ ഫോ കണ്ട്ട്ട് ക്കു പിന്നെ ആരേം വന്നാ ഓള് വാതിൽ തൊർന്നോട്ക്കണ്ടാവോലൊ ചെൽപ്പോ ഉമ്മൊക്കെ വന്ന് വുൾച്ചും
ഹസ്ബന്റോ
ഹസ്ബന്റ് ജോലിക്കോയി
ആഹ് പ്പൊ പിന്നെ വല്യ പ്രശ്നല്ലെല്ലോ
പിന്നെ ആക്കം പോലൊക്കെങ്ങനെന്നാ ന്നാലും ബാങ്കൊടുക്കുമ്പോത്തിനൊക്കെ ഇന്റത്
ആ ഹ പിന്നെ എന്താ നമുക്ക് തട്ടിത്തടവം ഒന്നും ഇല്ലെങ്കി പെട്ടെന്ന്തിരു ഇത് മോൻ എണീറ്റ്‌ കഴിഞ്ഞ പിന്നെ ആ ആ ഇത് ന്ന് എണീറ്റ്‌ കഴിഞ്ഞാ നോക്കല്ലാണ്ട് യാതൊരു നിവർ ർത്തില്ല ഓനെ ഭയങ്കര വികൃതിയാണ് വികൃതിച്ച്ഴിഞ്ഞാൽ ഒതുങ്ങിയിരിക്കൂല്ല അവിടെ കൊത്തിപ്പിടിച്ച് കേറിയിട്ടും ഇവടെ അത് വലിച്ചിട്ടിട്ടും ഇതക്കിയിട്ടും പ്പൻക്ക് പേടിയാണ് ആ ഇൻക്ക് പേ അഥവാ എന്തങ്കിലും ആയിക്കഴിഞ്ഞാല്
ആ അതന്നെ
ഭയങ്കര ഇതല്ലേ
ആ രാത്രി ക ഏഹ് ഉച്ചക്കത്തെ ഫുഡന്നല്ലെ രാത്രിയും കഴിക്കല്
ആ ചിലപ്പോ ചിലപ്പോ മോൾക്ക് കൊടുക്കും ഞാൻ അങ്ങനെ കഴിക്കല് ഇല്ല ഒഴിവാക്കലാണ് മെയിനായിട്ട് എന്തേലും ഫ്രൂട്ട്സ് എന്തെങ്കിലും ക കഴിച്ചിട്ട് അങ്ങനെ സാലഡോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലോ ഞങ്ങൾ ശീലായി
വെയിറ്റിട്ടോ നിങ്ങള്
അത്രക്കൊന്നില്ല ഫിഫ്റ്റി ഫൈവ് അത്ര ആ റേഞ്ച് ആ ഇനിക്കേ പി സി ഒ ഡിന്റെ പ്രശ് ണ്ടായിരുന്നു സെക്കൻ്റ് പ്രെഗ്നൻസി യിട്ട മോൾക്ക് എട്ട് വയസ് കഴി..
ആ അപ്പു പോ നാലാം ക്ലാസ് സുബൈക്കാ
ആ സുഭയ്ക്കാണ് ഇവിടെ ഇവിടെ ചെറിയ മദ്രസമേ അകെ ഏഴു വരേ ഉള്ളു അപ്പോ ചെറിയ കുറച്ച് ക്ലാസ്സുകളേള്ളു അപ്പൊ നാല് അഞ്ച് ഈ ആറ് ഏഴ് എല്ല കുട്ടികൾക്ക് സുഭൈക്ക് ഒന്നും രണ്ടും മൂന്നും അത് കഴിഞ്ഞിട്ട് ഏഴര മുതല് അങ്ങനെയാണ് ഇവിടെ അപ്പൊ പിന്നെ അന്ന അങ്ങട്ട് ചെയ്യ അ അന്ന് അങ്ങ.. അങ്ങനെ ശീലായതാണ് പിന്നെ പി സി യോടി ഉണ്ടായിരുന്നന്ന സമയത്ത് അന്നങ്ങോട്ട് ആയറ്റിത് അന്ന് ഷുഗർ കട്ടക്ക.. അതുകൊണ്ട് തന്നെപ്പ എനിക്ക് ഇതക്കകൊണ്ടന്നെ ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോഴക്കേ എനിക്കൊ ഒരു മടുപ്പ് തോന്നുന്നു അതൊക്കൊന്ന് ഒഴവാക്കി.. ് നമ്മൾ മധുരം പച്ചടക്കു അങ്ങോട്ട്‌ കുറച്ച് വന്ന് പിന്നെ ട്രീറ്റ്മെന്റിന്റെസമയത്തു ഇപ്പോനോക്കുമ്പോ ഇപ്പോ എനിക്ക്മധുരം മധുര ത്തിനോട് എന്തോ ഒരു അതൃ പ്തി ഇതു ലെ ഒക്കെ അങ്ങനെ ഞങ്ങള്ൾ ശീലായിട്ട് പിന്നെ അങ്ങനെ പോണുണ്ട് ഇപ്പോൊ പിന്നെ ഒറ്റക്ക് ആാവുമ്പോ ഒക്കെ നടക്കും
കൊം
പിന്നെ
അതാവുമ്പോ നമുക്ക്ഷ്ടത്തിന് വേണെങ്കി ഉണ്ടാക്കി
എന്തെങ്കിലും ഉണ്ടാക്കിയാ മതി വേണെങ്ങി കഴിച്ചാ മതി അപ്പ ആഹക്ക് ആഹ ഓര്ക്ക് കുറച്ച് നൂഡിൽസോ അല്ലെങ്കില് ആയിട്ടുള്ളൂ മറ്റ ആൾക്ക് ഒന്നും പറ്റൂല എന്തെങ്കിലും അല്ലെങ്കിൽ ന ചരിടുട്ട് വല്ല കുറച്ച് നെയ്യ്ഴിട്ട കുക്കറിൽ കുക്കിച്ച കൊടു
അതും അയ്യാതായി പിന്നെ
പിന്നെ എന്താ അങ്ങനെ
എവിടെയെങ്കിലും ട്രിപ്പ് ഇപ്പ ഹസ്ബന്റ് ഹസ്ബൻഡ് വന്നു വീട്ടിൽ
ഹസ്ബന്ഡ് പോയിട്ട് ഇപ്പൊ ഒരു വർഷം ആവണേള്ളൂ ഇനി അ യാള് ജൂലൈ ജൂൺ ഫസ് യെ ജൂൺ ലാസ്റ്റേക്ക ആയിട്ട് വരും
ഓ
പ്പം ഒന്നും അങ്ങനെ അധികകൊന്നും പോവൂല ഓ ഞങ്ങള് മ മക്കൾ ഇതേപോലെ വാശിടിച്ചിട്ട് തൊട്ടപ്പുറത്ത് ഫ്രണ്ട ഹസ്ബൻഡന്റെ ഫ്രണ്ടിന്റെ വീടാ അപ്പൊ അവര് ഞങ്ങളെ നിലപാടു കൂടി ഇങ്ങ് മക്കള ഇങ്ങോട്ട് ജാം ജൂമിൽ ഒന്നു പോയി അങ്ങനെ കുറച്ച് ഞങ്ങൾ വീട്ടിലേക്കുള്ള സാധങ്ങൾ ആണ് അവുടെ പാർ ണ്ട് അപ്പ അതിലൊക്ക ഒക്കെ കേറ്റി മക്കളെ അങ്ങനെ ഓരോ ഇഷ്ടത്തിന് അങ്ങനെ കൊർച്ചതാക്കി അങ്ങനെ പോന്നു
ആ ആ
മക്കക് വെക്കേഷൻ ടേലും പോണ്ടിരും എല്ലാരും പോവ്പോ കാണതേ ഞങ്ങളെവിടീം പോയിട്ടൊന്നുല്ല ആരെ
ത്തെ വീട്ടില് ഞാൻ പറഞ്ഞിലല്ലേ
പോയില്ലല്ലോ ഒര് പോയോ അതൊക്കൊര് റ്റമിൻറ്റ്
ആ പറഞ്ഞോളൂ
രു കൊർച്ച് സമയം കൂടി ഉം ഞങ്ങളെവിടീം പോയിട്ടൊന്നുല്ല ചൂടായിട്ടേ
ആഹ് ചൂട് ഭയങ്കര ചൂടല്ലയ്നോ ഞങ്ങ അവിടന്ന് ങ്ങട് വന്ന് ഇവിടെ പിന്നെ പെ പെട്ടെന്ന് ങ്ങട്ട് ആകങ്ങട്ട് ദായി ക് തലകറക്കു
ഏ ഇപ്പൊ മഴ മഴ മയേക്കാരം
മഴക്കാലം തുടങ്ങിഴിഞ്ഞ മഴക്കാലന്നെല്ലെ
ആ
പിന്നെ
എങ്ങനെ ഹലോ കേ ക്ക്ണില്ലേ
മക്കളത് ന്തൊക്കെ സ്കൂള്ക്ക് ള്ള കാര്യങ്ങളൊക്കെ സെറ്റയോ പെരുന്നാൾക്കതൊക്കെ ഇപ്പ പെരുന്നാളും സ്കൂള് തെക്കലും നല്ലത ഞൻ വിളിക്കട്ടെ ഓക്കെ